ഹലോ ഹലോ ആ, എന്താ വിശേഷം
നല്ല വിശേഷം എന്തൊക്കെയ മഴയക്കെ ഉണ്ടോ
ആ, അവിടെ നല്ല മഴയാണ്
ഇവിടെ നല്ല മഴയാണ് നല്ല മഴയാണ് നല്ല മഴയും കാറ്റും ഒക്കെണ്ട്.
ആ ശരി എന്താ ചെയ്യുന്നേ
ഞാൻ ഹൗസ് വൈഫ് ആണേ
ഹൗസ് വൈഫ് ആണോ, ശരി, ആ ആ കല്യാണം കഴിഞ്ഞതാണ് കുട്ടികളുണ്ടോ?
ആ ഒരു മോനുണ്ട്
ആ ഒരു മോന്, ഓക്കേ എനിക്ക് മക്കളൊന്നുമില്ല. എന്താ, എനിക്ക് മക്കളൊന്നുമില്ല ഹലോ, എനിക്ക് മക്കളൊന്നുമില്ല ആ
കല്യാണം അയിട്ട് കുറെയായോ
ആ കല്യാണോക്ക മൂന്ന് കൊല്ലായി ഇക്ക
ഹലോ
ഇക്ക നിങ്ങള കല്യാണം കഴിഞ്ഞിട്ട് കൊറേആയിനോ
ആറ് വർഷം
ആറ് വർഷം ശെരി ഓക്കെ ഓക്കേ നിങ്ങളേന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ ഞാ ഇന്റത് മൂന്ന് കൊല്ലാവായി എന്ത് ക്ലാസ് ആണ് എന്ത് ക്ലാസാ ആ ഓക്കെ ഓക്കേ കൊറെ ആയോ പോവാൻ തുടങ്ങിട്ട്
ഇല്ലില്ല ഒരാഴ്ച
ആ ഓക്കെ ഓക്കെ ഞാന് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞതാണോ
ഏ ഉം ആ ത ചായ കുടിച്ച ആ ഹസ്ബന്റിനെന്താ വർക്ക്‌ ജോ ചായക്ക് പഴ ഇണ്ടേനി ഇന്ന് ഒരു ഫ്രണ്ടിന്റെ ഉമ്മ മരിച്ചീനി അപ്പൊ അവിടെ പോയി വന്നപ്പോ ല്ലേ നേരം വൈകി പോയി
ആ
അപ്പൊ അങ്ങനെ മഴയല്ലേ നല്ല മഴയല്ലേനു രാവിലെ തി തിരുമ്പലൊന്നു തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ലേനി അപ്പൊ അതോക്കെ വന്നേന് ശേഷ ചെയ്തത് അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല് ചായക്ക്
ആ ആ
ഇങ്ങള് ചായ കുടിച്ചോ
ആ ഞാൻ ചായ കുടിച്ച്
എന്തേ ഉണ്ടാക്കി
ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവലില്ല കട്ടൻ ചായ അല്ലെങ്കിൽ പാൽച്ചായ
ഉം ഹസ്ബന്റിന്
ആ മോള് ഉണ്ടോ അടുത്ത്
മോനാണ്
എ ആ മോൻ എന്താ പഠിക്കണത്
കെ ജി ആണ്
ആയി ഹസ്ബന്റ് ഗൾഫിലാണോ
അയ് ശരി
വീട്ടില് അമ്മ അപ്പാ അനീത്തിണ്ട് ഞാന് ഇപ്പ എന്റെ വീട്ടിലാ ഉള്ളത്
തായതോണ്ട് പുറത്തായ
ആ ഞാൻ എന്റെ വീട്ടില അപ്പ ഉമ്മപ്പ അനിയത്തി വരുന്നുണ്ട് ഉം ഇങ്ങള വീട്ടിലോ
ഇവിടെ അതേപോലെ തന്നെ ഉമ്മണ്ട് ഉപ്പല്യ പിന്നെ ഒരു അനി ആപ്പ മരിച്ചു പോയതാ
കൊറിയായോ
കല്യാണത്തിന്റെ മുന്നേ മരിച്ചതാണ്
ആ ശരിയ ശരി ഹസ്ബന്റിനെന്താ പണി
ഹസ്ബന്റിന്റെ എ സിന്റെ മെക്കാനിക്കാണ്
മെക്കാനിക്ക
എസി മെക്കാനിക്
ആ ഓക്കെ ഓക്കെ പിന്നെ വേറെന്തെല്ലാ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം
ഓക്കേ ഗ്രൂപ്പിൽങ്ങനെ കുറേ മെസ്സേജ് ഉണ്ട് എത്ര ങ്ങാനം മെസ്സേജാ
ഉം ഹം്
ഫോണ ഹാങ്ങ ആായിണ്ട് ഇന്റെ മോളിലുള്ള ചാറ്റ ഒന്നും കണ്ടില്ല ഞാൻ അപ്പ അടുത്ത് കേറിയിട്ടുള്ള അതില്ലേ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്
ആഹ ഞാനും അങ്ങനെ തന്നെ ഇപ്പൊ ഒരാഴ്ച ആായിട്ട് ഇണ്ടാവൂല
ആഹ ഞാനും അതേന്ന പോലെ തന്നെ ഒരാഴ്ച ആയില്ല അപ്പൊ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ അടുത്ത ടാസ്ക് വന്നപ്പോ ഞ ഓളെ ആദ്യം വിളിച്ചിത് എന്താ ബാക്കി പറഞ്ഞ തരാൻ വേണ്ടിട്ട് ചെ ഫോണെ എടുക്കണില്ല പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓൾ പറഞ്ഞനി ഇങ്ങനെ ഏ തെ ഇട്ടാ മതി ഫ്രീ ആണോന്ന് ചോദിച്ചാൽ മതി പിന്നെണ്ട് കൊറെമെസ്സേജ് ഇങ്ങോട്ട് വരന്ന് ആഹ് ശരി പിന്നെ എന്തൊക്കെ അങ്ങക്ക് വിശേഷ ങ്ങളന്നല്ലേ പറയല്ലോ ഇതില് എന്താ പത്ത് മിനിറ്റ് തുടർച്ചയായിട്ട് സംസാരിക്കണം എന്നൊക്കെ
ആഹ അങ്ങനെയാണ്
ആ നമ്മള് ചിലത് കംപ്ലീറ്റ് ആതിയില്ലെങ്കില് മാർക്ക് പോവൂലേ
ആഹ അങ്ങനെ ഇണ്ട് തോന്നണ്ട്
ആഹ് ഗ്രൂപ്പി ഇങ്ങനെ ഓരോന്ന് ഹാ ഹഹാ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കേക്കാം പിന്നെ എന്തൊക്കെ ഇങ്ങള് പറഞ്ഞോളി വിശേഷം ങ്ങളും കാര്യങ്ങളൊക്കെ
അതിന്റെ ബുദ്ധിമുട്ട്ന്നെയുണ്ടോ
ഇല്ല ഇല്ല ഞങ്ങളിവിടെ വെള്ളപ്പൊക്കം വരുന്ന ഒരു ഏരിയയാണ് ഞ ഒക്കെ ആ ഒരു ഇതേ ഉള്ളൂ വേഗം വെള്ളം കേയറും കുറച്ച അധികം മയംങ്ങോട്ട് പെയ്താല് വേഗം വെള്ളം കയറും റോഡിന്റെ സൈഡ് തന്നൊയിയിട്ടാണ് വരുന്നത്
ആ നമ്മ ഇവിടെ റോഡ് സൈഡ് ആ പ പ നമുക്ക് പൊന്തിയ സ്ഥലാണ് പറമ്പ് പോലത്തെ ആഹ അതുകൊണ്ട് വെള്ളം കേയറൂല
ഒ അങ്ങനെയല്ല റോഡിന്റെ സൈഡും ഒക്കത്തായിട്ടാ വരുന്നത്
ആ വെള്ളം അങ്ങനെ കുത്തിയൊലിച്ച് ഇങ്ങനെ താഴോട്ടൊരു പാടം പാടണ്ട് അവിടക്ക് ഇങ്ങനെ ഒലിച്ച് പോവും ഇങ്ങനെ അപ്പൊ പിന്നെ അത്ര ഇവിടെ തഴ ഒരു പാടം പോലെയാണ് ഇങ്ങനെ ഒരു വയൽ മൊത്തത്തില് ഭയങ്കരതാ മഴയൊക്കെ പെയ്താ നിറച്ചും വെള്ളാണ്ടാവും അതില്
ആ ആ ആ ചെക്കന്മാർക്ക് കളിക്കല്ലോല്ലേ
ആ ഭയങ്കരതാണ് ഇപ്പൊ ഈ ഫുട്ബോളുകളൊക്കെ തുടങ്ങിയതോണ്ടേ ഇതൊക്കെ ഹെഡൊക്കെ കെട്ടിങ്ങാണ്ട് അ സ്ക്രീനൊക്കെ വെച്ച കണ്ട ഇപ്പോ അതാണ് ചെക്കന്മാർരിക്കും വ മെയിൻ പരിപാടി ഇപ്പോൊ അതാണ് ഹസ്ബൻഡിനൊക്കെയ ഇപ്പോൊ അലാറ ഒക്കെ വെച്ച് എണീറ്റ് പോവുകയ ചെയ്യ കളി കാണാൻ വേണ്ടിട്ട് മറ്റേ രാത്രി ഒക്കെ പോലക്ക് ഭയങ്കര ഇതാണ് ഇയിപ്പ അത് കയ്യോലും ഭയങ്കരര്
ആ എന്താ നല്ല മയ ല്ലേ നല്ല മഴയാണ് പിന്നെ രസല്ല ഇതൊക്കെ ഇങ്ങനെ കള
ആ അതാണ് കുട്ടികക്കും ഭയങ്കര ഇതാണ്
ആ മക്കളൊക്കെ ഉണ്ടകലുണ്ടാവൂല്ലേ
ആ
ആ ആ പി ആ ഇവിടന്ന് എല്ലാരും കളിയ കാണാനൊ ഒക്കെ പോങ്ങനെ മക്കളൊക്കെ മായ ആയൊണ്ട് പിന്നെ കുറച്ച അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ പാഠം വരുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ നിറ ച്ച് വെള്ളേക്കൂ
ആ
നൊന്നും കഴിയില
ഉം ഇവിടെ നല്ലതാണ് നമ്മളിവിടെ അടുത്താണ് ഇവര എന്നിട്ട് ആ മറ്റേ ഈ തോണി പോലത്തെ ഒരു ഇതൊക്കെ ഇതൊക്കെ വെച്ച് കെട്ടിങ്ങാണ്ട് ചെക്കന്മാർക്കൊക്കെ അതാണ് ഭയങ്കര വൈബാണ് അതില ഇങ്ങനെ ഒരുരിതൊക്കെട്ട് തോഴഞ്ഞു തൊഴഞ്ഞ ഇങ്ങനെ
ആ! ആ! പക്ഷെ ഇവടെ അങ്ങനൊന്നുംല്ല അവിടെ ആ. മീൻ പിടിക്കാനൊക്കെ കും പക്ഷെ ഇവിടെ- ആ എന്താ പറയാ ഇപ്പോൊ വെള്ളം ഉണ്ടെങ്കില് ഫുട്ബോളൊന്നും കളിക്കായില്ല
ആ! ഇത് പൊതുവേ ഫുട്ബോള് കളിക്കാൻ പറ്റിയ പാട- ല്ലാതെ മഴയാലും വന്താണ് വേനൽക്കാലയും വെള്ളം പറ്റൂല അങ്ങനത്തെരിതാണ്.
ആ! ആ! ശരി. ഉ പിന്നെ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്
ഇപ്പൊക്കെ എന്താ ജോലി?
ഇപ്പൊക്ക് ലോങ്ങ് പോലാണ് നിങ്ങള ഇപ്പക്കെയോ?
ഉപ്പൊക്കെ നാട്ടുപണിയാണ്.
നാട്ടില് പോ എന്റെമ്മണെങ്കില് എക്സ്റേ ടെക്നീഷ്യൻ ആണ്.
അയ് ശരി ആ! അവിടെ ഹസ്ബൻഡ ഹസ്ബൻഡിന്റെ വീട്ടില ആരൊക്കെയ ഉള്ളേ?
ഹസ്ബൻഡന്റെ വീട്ടില് രണ്ട മൂത്തച്ച്ചിമാര് രണ്ട മൂത്തച്ഛന്മാരും ഉമ്മ എളയത് ഞാനാ ആ. എല്ലാവരും ഒന്നിച്ചാണ് വരുന്നത്.
ഉ ആരും വേറെ പോയിട്ട്- ഇവിടെ ഞാൻ അനിയനുണ്ട് ഹസ്ബൻ്റിന് പിന്നെ ഉമ്മയും. ഒരു നാത്തൂന് ഒരു പെങ്ങളും
ആഹ്
പിന്നെ ഹസ്ബൻഡിന്റെ വൈഫ് ഇവിടെ നിക്കാനില്ല ഓന് ഇവിടെ നാട്ടിലില്ലാത്തൊണ്ട്. ഓള് ഓളെ വീട്ടിലാ നിക്ക എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവകുമോ വരും പോകും അങ്ങനെ
അ ആ ഓൽക് മക്കളോക്കെ
ആ ഓൻക്കോരു മോളാണ് ചെറുതാണ് ആറു മാസം കഴിഞ്ഞിട്ടേള്ളു ഓന് ഖത്തറിലാണ്
ഖത്തറിലല്ലേ
മ് മ്
ഇന്ന് കറി വെ ക മീൻകറിയുണ്ടായിരുന്നു മ്ഹ് പിന്നെ രാവിലെ പത്തിരിക്ക് ഉണ്ടാക്കിയ ബാജി കറി ഉണ്ടായിരുന്നു
മ്
അങ്ങനെയാണേലും പറയാതിരി
മാ മ മീ പിന്നന്നനി മത്തി ഉണ്ടേനി ചെറിയ മത്തി അത് മുളക് പിന്നെ മഴൊക്കെ പെയ്താ മീന് മീനൊക്കെ കുറയുല്ലോ മ് ഇനി കൊറച്ച് ദിവസം നല്ല മഴ ഉണ്ടാവും എന്നൊക്കെ-
ഏ നല്ല മഴണ്ടന്നു ഞാൻ കേട്ടില്ല എന്നല് ഓരോ ഏരിയേലേകേക്കൂലേ
ഇന്നലെ മുതലേ തുടങ്ങിയതാ നല്ല മഴയാണ് ഇന്നൊരു ഒഴുവേല്ലേനി വൈകുന്നേരം കൊറച്ച് സമയം മാത്രം ഒരു ഒഴിവേള്ളേന് ഒരു ഒരു അരമണിക്കൂർ അങ്ങനെ മാത്രം ഒന്നു ഇതായില്ലാതെ ഇവിടെ നല്ല മഴ നല്ല കാറ്റും മഴൊക്കെ ഉണ്ട്
ആ ഞങ്ങക്ക് കാറ്റൊന്നുല്ല ഇങ്ങനെ ഒരു പൊടിഞ്ഞ് പൊടിഞ്ഞ് കളിക്കണ ഒരു മഴ ഉണ്ടാവില്ലേ
ആഹ് ആഹ്
അങ്ങനെ ആഒരിതില് പിന്നെ വേറെ എന്തൊക്കാ ഓ വിളിക്കലുണ്ട്
കല്ല്യാണം കഴിഞ്ഞ സ ഏഹ് കഴിഞ്ഞ സമയത്തെ അവിടെ പൊറത്തു തന്നെയാണ് ആള്
ആഹ് കല്യാണം കഴിഞ്ഞ് ഒരു ആറു മാസം പോ കഴിഞ്ഞന്റെ ശേഷം പോയതാ പിന്നെ വരാൻ കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പോയി ഇല്ല ഇല്ല വന്നിട്ടില്ല
എഹ് അപ്പ എന്താ എന്തെങ്കിം കുടു
ആഹ് ചെറിയൊരു കുടുക്കൽ ഒരാള് പറ്റിച്ച് ആ ഒരിതിലായി പോയി
അത് ശരി എന്നിട്ട് ഇപ്പൊ എന്താ പാട് ഇപ്പൊ വർക്കൊക്കെ ഉണ്ടോ
ആ ഇപ്പൊ വർക്കൊക്കെണ്ട് ഇപ്പൊ പുതിയ വയ് ആഹ് പണിയിലേക്ക് കേയറിയതാ ഒരൂ ആറു മാസം ആവുന്നേള്ളു ആ കമ്പനിയാണ് ആറ് മാസ ആവുന്നേള്ളു ഇല്ല ഇല്ല ഇപ്പൊ ബുദ്ധിമുട്ടൊന്നു ഇല്ല
ഉം ആഹ് ആഹ് ശരി അങ്ങോട്ട് പോവാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ
നോക്കണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല എന്നാലും നോക്കണോ ആഹ് കൊറേയായി അപ്പൊ ഇങ്ങന ഇങ്ങിട്ട് വരണംന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ആ ഒരു കൊല്ലം അങ്ങനെ ആ ഒരു ഇത് വരുന്നുണ്ട് എഗ്രിമെന്റ് ഉണ്ടാവുല്ലോ അത് കഴിഞ്ഞിട്ട് ആഹ് അല്ലെങ്കിൽ എന്താന്നുള്ള ആഹ് തീരുമാനിച്ചീലാ എന്താ ഹലോ കറക്റ്റ് നിയ് ഉഷാറായ് ഇപ്പ കൊറച്ച് കടങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അഒക്കതാവട്ടെന്ന് വിജാരിച്ച്
ആഹ് ഐശെരി ഇപ്പൊ പാസ്പോട്ടിനെന്തോ പൈസ എന്തോ കൂട്ടാൻ പോവാണ് തോന്ന്ണ്ട്ലേ
ആഹ് അത് ഞാൻ കേട്ട്ണ് പാസ്പോർട്ട് ഞാൻ ആദ്യേ എട്ത്തിട്ട്ണ്ട് പിന്നെ കൊപ്പം ഞാ ഇന്ന് കൊട്ത്തിട്ട്ണ്ട് പോയ സമയത്തെ എട്ത്ത്ട്ട്ണ്ട് തഓണ്ട് വല്യ പ്രശ്നൊന്നുല്ല പിന്നെ ഏഹ് ഇങ്ങള് റ്റൂറൊന്നും പോവലില്ലേ
ആഹ് റ്റൂറ് ന്നല്ല ഇങ്ങനെ പൊറത്തൊക്കെ ന്നട പോവും ഫുഡഡിക്കാന് ജ്യൂസ് അങ്ങന്ള്ളഇതിനൊക്കെ റ്റൂറ് പോവാണെങ്കി അവടെ എന്റെ ഫാമിലി അങ്ങ ങ്ങളെ ഒന്നിച്ചാ പോവാ
ആഹ് ആഹ്
എന്റെ ഒര് ഇത്താത്തേം അളിയനും ദുബായിലാണ് ഓരിങ്ങനെ കൊല്ലത്തിലൊക്കെ വരുമ്പോ നമ്മളെല്ലാരും കൂടെ ന്നമ്മള് ഫാമിലി ആയി റ്റ് ഞങ്ങളഞ്ച് അവടെ ആറ് മക്കളാണ് ഞങ്ങളെ എന്റെ വീട്ട്ല് ഞങ്ങളെല്ലാരും കൂടെ സെറ്റായിങ്ങാണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത്ങ്ങാണ്ട് അങ്ങനെ പോവും അല്ലാതെ അങ്ങനെ പോകൊന്നുല്യ
ശരി
ആഹ് പിന്നെ എങ്ങനെ ഈ എങ്ങനെ എങ്ങനെ ചായ കുടിക്കാന് ജ്യൂസ് കുടിക്കാന് അങ്ങനെയൊക്കെ പോവല്ലാതെ അങ്ങനെ പോവലില്യാ
പോയ്ട്ട്
ഇല്യാ ആ ന്നാ ന്നാലഞ്ചു മാസ ആയിട്ടുള്ളൂ നോമ്പിന്റെ സമയത്താ പോയത് മൂന്നാല് മാസ മാസം ആവണൊള്ളൂ ആഹ് ഇവടെ കൽ കല്യാണോം കാരൊക്കെ കിയ്ഞ്ഞപ്പൊ കൊറച്ച് കടോം കാര്യങ്ങളൊ ക്കെ വന്നപ്പളെ അങ്ങനെ പോയതാ ഉം ഇവട് ഇല്യാ ഞങ്ങളങ്ങനെ ഇവട് അങ്ങനണ്ട് പോവൽ ലൊന്നൂല്യ അ ഇന്റെ വീറ്റ്‌ലാനേ എല്ലാരും കൂടുമ്പളാണെ ഒര് ഇവടങ്ങനെ ആ ആള് ആരുല്ല്യല്ലോ ഒരു പെങ്ങള് മാത്രല്ലേ ഒള്ളൂ ഞങ്ങളവടെ നാല് ആണുങ്ങള് ഇങ്ങനെ അഞ്ച് അളിയന്മാര